ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ, ഹലോ കേൾക്കുന്നുണ്ടോ?
ലോ ഹലോ ആഹ് കേക്ക് കേക്ക്. ക്കുണ്ട് കേക്കുണ്ട് കേക്കുണ്ട്.
നിങ്ങള് പറയാതെ വിളിച്ചിട്ടല്ലേ?
ഏഹ്
അറിയാതെ അങ്ങോട്ട് വിളിച്ചിട്ട് .
എന്നാ എന്ത് എന്ത് നിങ്ങള് പറഞ്ഞത്?
പറയാതെ വിളിച്ചത്തേണ്ട ഞാൻ പെട്ടെന്ന് ഒന്ന് ശ്രദ്ധിച്ചില്ലായിരുന്നു എന്നു പറഞ്ഞതാ.
തന്നെ ഞാൻ അപ്പൊ എനിക്ക് വേറെ കോള് വന്ന് പോയി.
ആഹ് ആണോല്ലേ?
ആഹ് ഇതെന്താ ഇങ്ങനെ കാണിക്കണേ കോള് കോള് വന്നായിപ്പോ എന്താന്ന് മനസ്സില മനസ്സിലായില്ല
ആഹ് സുഖവാ
ഏഹ് എന്താ പാട് സുഖണോ?
ആഹ് അൽഹംദുലില്ലാഹ് സുഖാണ്.
എന്താക്കണ്?
മീന്
എന്താ എടുക്കണേ പണി പണിയിലാ?
ആഹ് ഞാൻ ഇങ്ങനെ ചെറിയ നമസ്കാരം ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ.
ആഹ് ഇതാ ഞാന് നിസ്കരിക്കാൻ വേണ്ടി പോണം മുന്നൊന്ന് കോളിങ്ങ് അങ്ങട്ട് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാന്നുള്ളതിലങ്ങനെ നിക്കാണ്. പിന്നെ ആഹ് പിന്നെ മക്കള് വന്നാ പിന്നെ കയ്യൂലാ. ഇപ്പൊ മക്കള് മക്കൊ ക്കെ മദ്രസിലേക്ക് പോയ്ക്കണ് അപ്പ പിന്നെ മദ്രസ വിട്ടു വെരുമ്പോത്തിന് വേഗം അങ്ങട്ട് കയ്യാ
ആഹ് ഈ ടൈമിനും മദ്രസ്ണ്ടോ? ഈ ടൈമിന് മദ്രസ്ണ്ടോ?
ഓഹ് ഈ ടൈ ടൈമിലുണ്ട് മദ്രസ്
അപ്പൊ രാവിലെ
രാവിലീണ്ട്. രാവിലെ മോ ചെറുതിന് രാവിലെ മദ്രസണ്ട് മോ മോക്ക് വൈകുന്നേരാണ് മദ്രസ് ഇപ്പൊ എവിടുന്ന അറിയില്ല ഇവിടെ കാ ഇവിടെ കാണുന്നില്ല എങ്ങോട്ടാ പോയേന്നറിയില്ല പൊറത്തേക്ക് ഒന്ന് പോയോ ട്യൂഷന് എറ്റെ പോയോന്നറിയില്ല ഇനി ചായ കുടിയൊക്കെ കഴിഞ്ഞോ?
ആഹ് കഴിഞ്ഞു കഴിഞ്ഞു നിങ്ങള് രാത്രി ഭക്ഷണൊക്കെ എപ്പളാ നേരം വൈകിയോ നേരത്തെ കഴിക്കോ?
ഇല്ല ഇല്ല ആ ഒരുഒമ്പതിന് ഞാനേ ഒമ്പേന് ആകുമ്പോഴത്തേന് ഞങ്ങള് കഴിക്കും. ഒമ്പേന് ആഹ് ഹസ് ഓഹ് ഹസ്ബൻഡ് ഹസ്ബൻഡ് നേരത്തെ പണി ണിക്ക് പോവാനുള്ളതു കൊണ്ടേ
ആഹ്
നേരത്തെ കഴിച്ച് ആ നേരത്തെ കഴിച്ച് കെടക്കും ഞങ്ങള്.
ഓ അത് നല്ലത് തന്നെ നേരത്തെ കഴിക്കണ ശീലണ്ടാവുമ്പോൾ നല്ലതാ നേരത്തെ പോവാൻണ്ടി വരൂല്ലേ.
ആഹ് നാലര ആവുമ്പോത്തിന് ഹസ്ബ
ആഹ്